ഹലോ
ഹലോ ആഹ് എന്തേയ്ണ്
ഹലോ കേക്ക്ണ്ടോ
ഹലോ കേൾക്ക്ണില്ലേ ഹലോ
ആഹ് ഹലോ
കേൾക്കുന്നില്ലേ ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആഹ് ആഹ് ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം ആഹ് ഇവിടെ ആഹ് ഇവിടിപ്പോ മഴ നല്ല നല്ല മഴയാണ്
പിണോ
അവിടെ ഉണ്ടോ മയാ
അതെല്ലേ ഇവിടെ അതെ മഴ തോർന്നിട്ടേ ഇല്ല
ഇവിടെ കുറച്ച് നേരത്ത ഒന്ന് നിന്നിനു ഇപ്പാ വീണ്ടും തുടങ്ങി
ആഹ് ആഹ് ആഹ്
ഫുഡോക്കാ കഴിച്ചോ
ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇരിക്ക കഴിച്ചോ നീ കഴിച്ചോ
ആഹ് കഴിച്ചു
അതെ എന്താന്ന് സ്പെഷ്യലൊക്കെ പരിപാടി ചുമ്മാ ഇരിക്ക
സ്പെഷ്യൽ ഇന്ന് ഫ്രൈഡേ ആയത് കൊണ്ട് ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ട്
അതെ എല്ലാ ഫ്രൈഡേയും അങ്ങനെ വെക്കൊ
എല്ലാ ഫ്രൈഡേയും ആഹ് മിക്കവാറും ഫ്രൈഡേകളിൽ തന്നെയാവും
അതെ ഓക്കെ
ഇനി എന്താ പരിപാടി ഫോണില് കളിച്ചിരിക്കാ
ഊണൊക്കെ കഴിച്ചിട്ട് ഇരിക്ക പിന്നെ മഴയല്ലേ പുറത്തേക്ക് ഒന്നും ഇറങ്ങാനേ തോന്നണില്ല
ഉം ഉം ഇപ്പൊ കുറച്ചു ദിവസായിട്ട് നല്ല മഴെണ് ഉം
അതെ അതെ
വൈകുന്നേരത്തെ ഫുഡോക്കെ ആയോ
ഉം എന്താണ് താൻ എന്ന എന്താ പഠിക്കാണോ പഠി പഠിക്കണ കുട്ടിയണോ
ഏഹ് അല്ല അല്ല
അതെ കല്യാണ ഒക്കെ കഴിഞ്ഞപ്പണം
ആഹ് ആഹ് കഴിഞ്ഞതാ
കഴിഞ്ഞതാലേ ജോലി ജോലിക്കൊക്കെ പോയാർന്നോ
ഇല്ലല്ല ഹൗസ് വൈഫ് ആണ്
അതെയ അല്ല ശബ്ദം കേട്ടപ്പോളേ എന്ത് ഞാനോ ആഹ് ഞാൻ എന്റെ പഠിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ ജോലിക്ക് പോയരുന്നു ഇപ്പ വീട്ടില ചെറിയ കുട്ടിയാണ് അപ്പൊ അങ്ങനെ വീട്ടിലാണ് പുറത്തേക്ക് ഒന്നും ഇപ്പോ പോണില്ല
ആഹ് ആഹ്
സൗണ്ട് കേൾക്കുമ്പോ ചെറിയ കുട്ട്യാളെ പോലെണ്ട് അതൊണ്ടാ ഞാൻ ചോദു
സൗണ്ടല്ലേ അതെല്ലാരും പറയും
അതെല്ലേ ഓക്കേ പിന്നെന്താ എത്ര കുട്ടികളാ
മക്കള് സ്കൂളിൽ പോയി
അതെ അപ്പൊ വല്യ കുട്ട്യാളാ
ആഹ് ആഹ്
അതെ അതെ
ഇനിയിപ്പോ അവിടെ ഇങ്ങനെ ഇരിക്കുക അവര് വരുവോളം വെറുതെ ഇരിക്കുവല്ലേ
അതെ പണികളൊക്കെ ഒരുങ്ങിയോ
ഉം എല്ലാം കഴിഞ്ഞ് അവിടെ കഴിഞ്ഞോ എല്ലാം
ആഹ് കഴിഞ്ഞു പണികള് കഴിഞ്ഞിട്ട് ഇരിക്കും
ഉം ഉം
കുട്ടി ഇപ്പൊ ഒന്ന് ഒറങ്ങി അപ്പളാണ് കോൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ മറ്റേത് അവന്റെ ബഹളാണ് മൊത്തം ഫോണിക്കൂടെ കേ
ആഹ് ആഹ്
പണിയൊക്കെ ഒരുങ്ങീട്ട് ഇങ്ങനെ ഇരിക്കാവും ല്ലേ
അതെ അതെ അതെ ഇപ്പൊ വെറുതെ ഇരി
ആഹ് ആഹ് എങ്ങട്ടേലൊക്കെ പോവലുണ്ടോ
ആഹ് പൂവലൊക്കെണ്ട് എന്താ എവിടേക്ക്
ട്രിപ്പ ഒക്കെ പോവലുണ്ടോ
ട്രിപ്പോ ട്രിപ്പ് ഇപ്പൊ കൊറച്ചായി പോയിട്ട് പോയറ്ന്നു ഉം ഇപ്പോ കൊറച്ചായി പോയിട്ട് ഇപ്പ പിന്നെ അവിടേക്ക് അങ്ങനെ പോണില്ല പിന്നെ ഇപ്പം ഈ മഴയല്ലേ എവിടക്ക് പോവാൻ തോന്നില്ല പുറ
അതാണ് മഴ പെയ്താ ഒന്നിനും തോന്നൂല
ഇല്ല മറ്റേ വെയിലാച്ചാ വെയിലും ചൂടും ആയിട്ട് പോയി മഴ
അപ്പോ ചൂടും പറ്റൂല മഴ പെയ്താ ആഹ് മഴ പെയ്താ അതും നല്ലോണം ആയാ ഒന്നും പറ്റൂല
ഉം ഉം പറ്റില്ല
കൂടുതലായാല് ഇപ്പൊ ഇവിടെ മഴ പെയ്തോണ്ടിക്കാണ് ആഹ് ഇപ്പൊ ഇവിടെ മഴ പെയ്തോണ്ട് നിക്കാണ് അവിടെ പെയ്യണണ്ടോ ഇപ്പോ
ആഹ് അതെ പെയ്തോണ്ടിരി ക്കുന്നുണ്ട് നൽ
ഉം ഉം കുറച്ച് നേരത്തെ ഒന്ന് നിന്നീനു ഇപ്പ വീണ്ടും തുടങ്ങി
അതെ പിന്നെ വീട്ടിൽ ആരാള്ളത് കുട്ടികളൊക്കെ സ്കൂളിക്ക് പോയാല്
ആഹ് ഇപ്പൊ ഞാനും താത്താ താത്താരുണ്ട് ഉമ്മണ്ട് അങ്ങനെ
അതെ താത്താര് പറയുമ്പോ നാണാ
ഹസ്ബൻഡിന്റെ ആഹ് ഹസ്ബൻഡിന്റെ കാ ക്കമാരെ വൈഫ് ഒക്കെ ഇണ്ട്.
അത് ശരി. അപ്പെത്ര പേരാ മൊത്തം?
അവരും മൂന്ന് പേരാണ്.
എന്ത്?
ഇന്റെ ഹസ്ബൻഡാണ് ചെറുത്.
ആഹ് ശരി ശരി.
അപ്പൊ ഓരെ വൈഫ് ഇണ്ട്, ഉമ്മ ഇണ്ട്. അങ്ങനെ എല്ലാരും ഉണ്ട് മക്കള് സ്കൂള് പോയി.
അത അവർക്ക് കുട്ട്യോളില്ലേ?
ആഹ് അവർക്കും കുട്ടിയേള്ണ്ട്.
അവര് സ്കൂളിൽ പോയി ലേ
ആഹ് അവരൊക്കെ പോയി. അവരൊക്കെ രാവിലെ പോയാ പിന്നെ വൈകുന്നേരം നാല് മണിയൊക്കാവും വരുമ്പം
അഹ് ശരി. അപ്പൊ നേരത്തോടെ പണ്യോള് ഒരുങ്ങോലൊ എല്ലാ
ആഹ്. രാവിലെ ആഹ് ഒരു പത്ത് മണി ആകുമ്പോക്കിന് ഫുഡ് എല്ലാം ആവും. പിന്നെ അടിച്ചെരി തൊടക്കാനും പിന്നെ അലക്കാനും കുളിക്കാനും ഒക്കെ അല്ലെ ഉണ്ടാവാ അതൊക്കെ പിന്നെ. നേരത്തെ ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോക്കിന് കയ്യോല്ലോ.
അതെ.
പിന്നെ അത് കഴിഞ്ഞാല് ഫ്രീയാണ്. പിന്നെ അങ്ങനെ ഫോണിൽ കളിച്ച് യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങനെ കെടക്കും.
അത് ശരി. ആഹ് അപ്പൊ ആരും ജോലിക്ക് പോണില്ല, താത്താരൊന്നും?
ഇല്ലല്ല പോവുന്നില്ല.
പോയേര്ന്നോ?
ഓരൊക്കെ ചെറിയ മക്കള്ണ്ട് അപ്പൊ പിന്നെ ഓര് പോണില്ല.
ഉം. പിന്നെ. പിന്നെന്താ.
എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നേ?
അതെ ഞാന് ഫുഡൊക്കെ കഴിച്ചിട്ടാ ഇരിക്കുന്നെ.
ആഹ് ആഹ്.
ഇനി വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കോ കടിയൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കോ അ
ആഹ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ഈ പിന്നെ ഈ മഴയല്ലേ മഴ കാരണം. നല്ല വിഷുപ്പാവും പിന്നെ കുട്ടിക്ക് അതൊ ഒ
പെയ്താ. ഭയങ്കര വിശപ്പാണ്.
വിശപ്പും കൂടുവേ. ഉ ഊണൊക്കെ കഴിച്ച് വൈ കൊറച്ചു നേരം വൈകുന്നേരം ആവ്മ്പളത്തിനന്നെ വിഷക്കലൊടങ്ങും. അപ്പൊ പിന്നെ നമ്മക്കത് കൊഴപ്പില്ല ഞായം. അതൊന്നും കാര്യാക്കില്ല പക്ഷെ നമ്മളെ പോലെ തന്നെ കുട്ടി ഇപ്പ ചോറുണ്ടിട്ട് ക ഒന്നു ഒറങ്ങി. ഒറങ്ങ്യ എണീറ്റ് കഴിഞ്ഞ അവനും നല്ല വിശപ്പാ അപ്പൊ അവന് എന്തേലും കഴി ക്കണ്ടേ വിചാരിച്ട്ട് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും.
ഉം.
പിന്നെ. പിന്നെന്താ അവിടെ ഇണ്ടാകോ വൈകീട്ട് ചായക്ക് കടിയൊക്കെ ഇണ്ടാകോ?
ആഹ്
വൈകീട്ട് ചായക്ക് കടിയൊക്കെണ്ടാക്കൂ
ആഹ് എടക് എപ്ളേലൊക്കെണ്ടാക്കും.
ഉം ഉം
എന്നൊന്നുണ്ടാക്കൂലാ പൊർത്ന്ന് കൊണ്ട്ര ഒന്നുല്ലാ എടക്കൊക്കെ അല്ലെങ്കി പിന്നെ ബേക്കറി എന്തേലൊക്കെ കൊടുക്കും അല്ലാന്നുണ്ടെങ്കി. എടയ്ക്കൊക്കെ ഇങ്ങനെ പയംപൊരി അങ്ങൻത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വീട്ടിലുണ്ടാക്കും.
ഉം. പിന്നെ പിന്നെ വീട്ടിൽക്ക് പോവാറില്ലോ ആഹ് ഉണ്ടാക്കാറുണ്ട്.
ഉം.
അതെ അടുത്തതന്നെയാണോ വീട് അതോ കൊറേ ദൂരണോ?
ഇവിടെ എടുത്താണ് വീട്.
ഹലോ
എടുത്തന്നെ വീട്
കേക്കണില്ലേ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട് ഇക്ക് കേക്കുന്നുണ്ട് പറയ് എല്ലാ വീടടുത്ത തന്നെയാണോ കൊറേ ദൂരെയാണോ ചോയ്
ദൂരല്ല അല്ല അല്ല അല്ല ഇവിടെടുത്തന്നേ കൊർച്ചു പോയാമതി
അതെ അതെ ആ ആഹ് ബസ്സിലൊക്കെ പോണോ ബസ്സിലൊക്കെ പോണോ
ഒരു നാല് കിലോമീ മീറ്റർ ഒക്കെ ഒള്ളൂ ഉം ഉം
എന്താ ഇല്ലെ കട്ടാവുന്നുണ്ട് റേഞ്ച് ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് പറി ആഹ് ണ്ട് ണ്ട് ഇപ്പൊ കേക്ക്ണ്ട് പറി
ക്ക് പോകുന്നുണ്ട്
അല്ല ബസിലൊക്കെ പോണ അത്ര ആത്രേ അതോ ഓട്ടോയിലൊക്കെ പോയാ മതി അത്ര അടുത്താണ്
ഓട്ടോക്ക് പോവാൻ പോവാനുള്ളതൊള്ളു
അതെ ഏഹ് ഓ എടക്കെടക്ക്.
ഓട്ടോക്കാ കൂടുതൽ ലും പോവല്
അയ്ശരി
ഉം ഉം സുഖാണ് എടക്ക് പോവാ
ഉം. അറേഞ്ജഡ് മാരേജാ ലൗ മാരേജാ അല്ലല്ല ബസ്സില് പോണം രണ്ട് ബസ്സിലൊക്കെ കേറണം
ഹലോ വീട്ടിൽക്ക് രണ്ട് ബസ്സിലൊക്കെ ക്കെ പോവാണ്ട് ഇബിടുന്ന് ഇബിടുന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററൊക്കെ ക്കണ്ട് ന്റെ വീട്ടിക്ക് ഹലോ ഇവിടന്ന് ഭർത്താവിന്റെ വീട്ടിന്ന് പത്തിരുപത്തിരണ്ട് കിലോമീറ്ററോളം ഉണ്ട് പറയ്യാ
ഏല്ലാ ഒരു ബസ്സില്
അൽ അല്ല ഇക്ക് എനിക്ക് അത്ര തോനെപോവാണ്ട് പറയും ഉം.
പോവോ
അങ്ങനെ ആ പോവലുണ്ട് ഞാന് പോവലുണ്ട് നിക്കാറുണ്ട്
ഇന്റേത് ഒരു നാല് കിലോമീറ്റർ അത്രേ വരുള്ളൂ
അതെ ആഹ് അപ്പൊ അടുത്താണ് കൊഴപ്പല്ലാം പിന്നെ പിന്നെന്താ പിന്നെ എന്ത എവിടക്കേലും പോകവാറുണ്ടോ പുറത്തേക്കൊക്കെ യാത്ര പോകവാറുണ്ടോ യാത്ര പോകാറുണ്ടോ ചോദിക്കും
ബസ്സിലാണോപ്പോ വലേ
അതെ അതെ ബസ്സിലാ പോവാറ്
ഹലോ
ഹലോ
അക്ക് മക്കൾക്ക് സ്കൂളിലാന്ന് ദിവസൊക്കെ ആഹ് സ്കൂള ഇല്ലാത്ത ദിവസൊക്കെ എടുത്തക്കെ എവിട ലോക്കെ പോവും അ ആ അങ്ങനെ പോവൂല ആഹ് കേട്ടു കേട്ടു എടക്ക് റേഞ്ച് പോവ്ന്ന്ണ്ട്
ഉം
ബെസ്
റേഞ്ച് എടയ്ക്കേടയ്ക്ക് കട്ടായിക്കൊണ്ടേരിക്കും അതെ ബസില് അയ്ൻക്ക് ആദ്യ ഇപ്പ ഇവടെ ഏട്ടന്റെ വീട്ട്ന്ന് എന്റെ വീട്ട്ല്ക്ക് പൂവച്ചാല് എനിക്ക് ഇവ്ട്ന്ന് ആദ്യ ഒര് ഓട്ടോല് പോണം പിന്നെ ഒര് ബസില് കേർണം പിന്നെ ഒര് ബസ്സ്ല് കേർണം പിന്നെ അവ്ട്ന്ന് ഓട്ടോല് പോണം
മയ കാരണം
ആഹ് മഴ കാരണം റേഞ്ച്ല്ലാ പിന്നെ വേറെന്താ
ആഹ് ആഹ് അങ്ങനെ പോവ്ണല്ലേ